ഹലോ
ഞ്ഞി ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചയാ
എന്തുവാടി
നീ നേരത്തെേ പറഞ്ഞില്ലേ വെളുത്തുള്ളി അച്ചാർന്ന്
ആഹ് ആഹ്
അതെങ്ങനെ ഇടുന്ന്?
ടി ഞാനേ ഇവിടെ ഈ ഇതിന്റെ അ ത്ത് കണ്ടിട്ടുള്ള ഇവിടെ പണ്ട് വല്യമ്മ ഇട്ട് കൊടുത്ത് കൊണ്ടുവരുവായിരുന്നു. ഭയങ്കര ഇഷ്ടോ വെളുത്തുള്ളി അച്ചാറ്. അങ്ങനെ ഞാൻ ആഹ നല്ല ടേസ്റ്റാ. ഭയ നമുക്ക് അത് മതി ചോറ് തിന്നാൻ. നമ്മൾ ഈ മീനച്ചാറൊക്കെ കഴിക്കുമ്പോ നമ്മള് അതും കൂട്ടി ചോറ് കഴിക്കത്തില്ലേ. അതുപോലെ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടി, ചോറ് കഴിക്കാ നല്ല ടേസ്റ്റ. ആഹ അപ്പ ഇതുപോലെ ഒരു പ്രാവശ്യം ഞാൻ ഇട്ടേ. പക്ഷെ അന്ന് എനിക്ക് ഇട്ടിട്ട് എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനാന്നൊന്നും. ഞാൻ പിന്നെ ഈ ഫോണിൽ നോക്കാതെ, തനി എന്തൊക്കെയെ നമ്മുടെ അച്ചാർ ഇടുന്ന രീതിയിലൊക്കെ ചെയ്ത്. പക്ഷെ അന്ന് ഉപ്പ് വെളുത്തുള്ളി ഇടാത്ത കൃത്യമായിട്ടായില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിന്റെ അത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും, അവര് നമ്മള് ഇഞ്ചിയും, വെള് ഇഞ്ചിയും, പച്ചമുളകും ഒക്കെ കടക് പൊട്ടിചെണ്ണീയിടത്തി ച മൂപ്പിക്കത്തില്ലേ.
ഉം ഉം.
മൂത്ത് വരുന്നേന്റെ അകത്തോട്ട് തന്നെ ഈ വെളുത്തുള്ളി ഇടും.
ആഹ
അന്നിട്ട് അതിൻ്റെ ആ ഉപ്പ് ഇട്ട്, കുറച്ചു നേരം എണ്ണയിലിട്ട് വഴറ്റും.
ഓ ഓ അപ്പൊ എത്ര എത്ര എണ്ണ ഇടണോടി. അപ്പൊ വെളുത്തുള്ളി എത്ര കിലോ?
നമുക്ക് ഉള്ളത് വെച് ഇടാവിടി. ഇപ്പൊ ഇരുന്നൂറ്റി അമ്പതോ നൂറോ അങ്ങനെ കുറ ച്ച് വച്ച് നമ്മള് അതുപോലെ പൊടി ഇട്ടാ മതിന്നെ ഉള്ളൂ. ഇതിപ്പോ നമ്മള് കൊടു ത്ത് വിടേണ്ടത് കൊണ്ട്, ഒരു കിലോ വാങ്ങിച്ചതാ. അല്ലെങ്കില്, കൊറച്ച് നമ്മുടെ വീട്ടിലിപ്പൊ കൊറച്ചിരിക്കുന്നെങ്കിൽ, അതിന്റെ അത്തുനിന്ന് എടുത്തക്ക അങ്ങനെക്ക അച്ചാറിടും.
ഉം ഉം.
അപ്പ എന്നിട്ട്, മറ്റേ നമ്മുടെ സാധാ അച്ചാറിന്റെ എല്ലാം ഇട്ട്. ഇപ്പൊ ഇട്ട് അന്നത്തെ ദിവസം അത് സെറ്റ് ആവത്തില്ല. പിറ്റേ ദിവസം ആവുമ്പോഴ അതിനകത്തൊക്കെല്ല, പിടിച്ച് ഇതാവത്തോള്ളാം.
അപ്പൊ ഈ വെളുത്തുള്ളി പൊളിച്ച് ഉപ്പും പെരട്ടി വെക്കണോ?
വേണ്ട. ഞാൻ അങ്ങനാന്ന് ചെയ്തത് ഉപ്പും പരട്ടി വെച്ചിട്ട്. നമ്മള് സാധാ അച്ചാറിടുമ്പോ, ഈ കടക് ക്കെ പൊട്ടിച്ചു അതിന്റെകത്തോട്ട്, മുളക് പൊടിയെല്ലാം ഇട്ട് ചൂടാക്കി കഴിഞ്ഞല്ലേ, നമ്മൾ ഉപ്പിട്ട് വെക്കുന്ന മാങ്ങയൊക്കെയാണേല്ലേ ഇടുന്നത്.
ആഹ് ആം
അപ്പൊ അതേപോലെ ഞാനീ വെളുത്തുള്ളി ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്തിട്ട്, ഉപ്പൊന്നും ആയില്ല. അപ്പൊ ഇപ്പ ഞാൻ പറഞ്ഞു. ഇപ്പ എനിക്ക് തന്നപ്പ ഉപ്പാവാൻ വേണ്ടിയായിരിക്കും ഈ ഫസ് റ്റ് ഇതിന്റെ അകത്തോട്ട്,
ഇട്ടാ ആ ഇളക്ക ആം.
അത് കഴിഞ്ഞിട്ട്, പിന്നെ പൊടിയും ഒക്കെ ഇട്ട എടുത്താ മതിന്നാവാ.
ഉ ഉം. വല്യമ്മ ഇപ്പ ഇട്ട് തരത്തില്ലേ?
വല്യമ്മ ഇപ്പ ഇല്ല.
ആന്നോ.
ആഹ
ഉം ഉം ഉം.
അല്ലെങ്കിൽ കൊഴപ്പില്ലാരുന്നെടി, പറയുന്നേക്കാള് വച്ച് തന്നേനേ.
എന്ത് പറ്റിയെടി? മരിച്ചോ?
ആഹ് ഒര് ആക്സിഡന്റ്.
ആണല്ലേ. ഉം എന്താ ഇടക്കിടയ്ക്ക് നീ ഓരോന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്ത വിടും അല്ലേ ചേട്ടന്.
ആഹ് ഇതുപോലെ ആരേലും പോകുമ്പോ കൊടുത്തോ വിടുവെടി നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്നെയല്ലല്ലോ അല്ല അവിടെ തനിയെ ഉണ്ടാക്കി കഴിക്കുന്നെയല്ലേ
ഓ
ഇതുപോലെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടും പ്പം ഇപ്പം പോന്ന ആളുടെ കയ്യില് നമ്മള് കൊടുത്തു വിട്ടാ അന്ന് തന്നെ കിട്ടുകയും ചെയ്യും ഒരേ റൂമിലാ ഇനി ഒന്ന് നോക്കണം വേറെ എന്തെങ്കിലും വേണമെങ്കി എനിക്കാണെങ്കിൽ ചെയ്യാൻ വയ്യ മറ്റേത് അങ്ങനെയല്ല എനിക്ക് മടിയില്ല ഞാൻ അപ്പം തന്നെ എല്ലാം ചെയ്ത് വെക്കുന്നെയാ കിട്ടുമ്പ തന്നെ
ഇപ്പൊ വെളുത്തുള്ളി തന്നെ മേടിച്ച് വെച്ചിട്ട് എത്ര ദിവസം ആയെന്ന് അറിയാവോ
അപ്പം ആ പുള്ളിക്കാരനൻ എന്ന് പോവും
പത്താം തീയതതീന്നൊക്കെ പറയുന്ന് അറിയില്ല കൃത്യമായിട്ട് ആഹ് ഇനി അതപ്പം പാക്കിങ്ങ് കവറും ഒക്കെ മേടിക്കാനും പോണം ടിന്നിന്റകത്ത് കൊടുത്ത് വിടത്തില്ല കൂടുതലും നമ്മൾ ഈ കവറി തന്നെ ഇതാകുമ്പോ ഒതുങ്ങിയിരി കുല്ലേ ടിന്നിരിക്കുന്നേനെകാട്ടി നല്ലതായിട്ട് അപ്പം ഇനി
അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ വെയിറ്റ് അപ്പം ആ പുള്ളിക്കാരന് കൂടുതലില്ലേ
അറിയത്തില്ല എന്തുവാന്ന് എന്തായാലും ഇതൊക്കെ കൊണ്ട് പോവും ഇത് അവർക്കും കൂടെഉള്ളയല്ലേ അവരുടെ റൂമിലാകുമ്പോ അവർക്കും കൂടെഉള്ള യല്ലേ
ആ ആഹ് ആ പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടായിരിക്കുവല്ലോ അല്ലേടി
കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ആ ചേട്ടൻ ഇതിന് മുമ്പ് ഒന്ന് വന്നിട്ട് പോയപ്പം ഇതുപോലെ ഞാൻ കൊടുത്തു വിടും ക്ഷെ ക്ഷെ അന്ന് അച്ചാറൊന്നും അങ്ങനെ ഇല്ലായിരുന്നു മുളക് പൊടിയും മല്ലിപ്പൊടിയും തോട്ടുപുളിയും പിഴിപുളിയും അങ്ങനെയുള്ള സാധനങ്ങൾ ഇതുപോലെ മുളക് ഒക്കെ മേടിച്ച് ഒണക്കി പൊടിപ്പിച്ചൊക്കെ
അങ്ങനെ കൊടുത്തു വിട്ട് അപ്പൊ ഇപ്രാവശ്യം പോയപ്പോ കൊണ്ടുപോയി മുളകുവൊക്കെ ഇപ്പൊ പോയതല്ലേ
അപ്പം മുളക് പൊടിയൊക്കെ വീട്ടിന്ന് പോയ്
അപ്പൊ എത്ര കിലോ വാങ്ങിക്കൊടുത്തു വിടുവെടി
ഓരോ കിലോ ഒക്കെ വെച്ച് പൊടിപ്പിക്കും പിന്നെ ഇ ഇവരുടെ റൂമി മൂന്നാല് പേര് കാണത്തില്ലേ അപ്പം
ആഹ് ആഹ്
ഓരോരുത്തരും കൊണ്ട് വരുവല്ലോ
ഓ ഓ എന്തായാലും ഓരോരോ ടൈമില് ഓരോരുത്തര് പോയിട്ട് വരുമ്പോ എന്തായാലും ഇതൊക്കെ കൊ
ചെയ്യുവാ അപ്പൊ കാണും ഇപ്പം തോട്ടുപുളി വേണം എന്നാ പറഞ്ഞത് മുളക് പൊടിയൊന്നും പറഞ്ഞില്ല അപ്പൊ തോട്ടുപുളി ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു അവിടന്ന് പിച്ചിക്കൊണ്ടുവന്ന് ഉണക്കാൻ ഇട്ടതാ ഉണങ്ങിയില്ല
നല്ല മഴയല്ലേടി
ആഹ് ഇനിയിപ്പം അത് എന്താവോന്ന് അറിയത്തില്ല അല്ലേ പിന്നെ മേടിച്ച് കൊടു
നീആ ആ എല്ലാം പൊളിച്ച് വെച്ചൊ
ആഹ് പൊളിച്ചൊക്കെ വെച്ച് മൂന്നാല് ദിവസവായി പൊളിച്ച് വെച്ച് ഇച്ചിരിച്ച വെയിലൊക്കെ കൊള്ളെയും ചെയ്ത് ഈ മഴയ്ക്ക ഇടയ്ക്കുള്ള വെയിലൊക്കെ കൊള്ളിക്കെചെയ്ത് ഛെ ന്നിട്ടു അത് റെഡി ആയിട്ടില്ല കാര്യനിയുണ്ട് ഞാനിപ്പ അടുക്കളയിലെടുത്തു കൊണ്ടങ്ങനെ വെച്ചിരിക്കുവ തൊറന്ന് കാര്യല്ലാം അടഞ്ഞിര്ന്നു കഴിഞ്ഞാ വെള്ളം വീണ്ടും ഇതായി ഇരിക്കത്തില്ല ഉം നല്ല പുളി ഇതിന് മുമ്പ് ഒരു ദിവസം ഈ പുളിടകത്തുള്ള സാധനം തിന്നുവല്ല എനിക്ക് ഭയങ്കര ഇഷ്ടവാത് പഴുത്തു തിന്നാൻ പിന്നെ മുമ്പൊരുസം ഞാനങ്ങനെ പറഞ്ഞതിന് അവള് അഞ്ചാറെണ്ണം ഒന്ന് കൊടുത്ത് വിട്ടു പഴുത്തത് പിച്ചി
അപ്പൊ അത് ഞാൻ കഴിച്ചെക്കെ എടുത്തെട്ട് ബാൽ അതെടുത്ത് ഒണക്കാൻ വെ തായിരുന്നു പിന്നെ രണ്ടുസം അത് കുറച്ചേ ഒന്നങ്ങി അത് കുറച്ച് ദിവസം ആയതാ അത് ഇന്ന് ഞങ്ങള് കറികി ഇട്ടട്ട് നല്ല അടിപൊളി പുളി അമ്മ പുളി നമുക്ക് അറിയത്തില്ലല്ലോ എന്ത് പുളികാണുന്ന് അപിട്ടത് കൂടി അമ്മമാർ രണ്ട് മൂന്ന് കഷ്ണംഇട്ടുള്ളൂ എന്നിട്ടും പുളി കൂടി നല്ല പുളിയാന്നെന്ന് പറയ്ന്ന്
ഈ തോട്ടുപുളിയിലെ കൊണ്ടു പോവാ അല്ലെ ഫ്ലൈറ്റിൽ പോകുമ്പോ ഉം ഉം
കിങ്ങിണിക്ക്പ്പയിപുളി വേണം
ആന്നല്ലേ അത് അവക്കെന്തിനാത്?
അവക്ക് അതും മേടി വേണം അത് അത് നമ്മൾ അവിടെന്നാ മേടിക്കുവ ചെയ്യുന്നത് ഇവരെക്കെ പക്ഷെ അവള് ആരെലും വരുമ്പോ പറയും പിഴ്പുളിയുംകൂടെ കൊടുത്തു വിടാൻ ഉം
അതിന്റത്ത്ന് ദേവിടീവ്ള് വീരുവിളി ചമ്മന്തിയുടെ ആളാണലേവ്ള്
ചമ്മന്തി അരച്ച് കഴിക്കെപ്പോഴും അപ്പതിന് പിഴുപുളികൂടെ കൊടുക്കല രസം
കൊള്ള് അവക്ക് വല്ലാം കൊടുത്തു വിടണ
അവർക്ക് ഇപ്പൊ ഒന്നും കൊടുത്തു വിടണ്ട അവളിങ്ങനെ വീട്ടിപറയാതെ വരാൻ പറ്റോന്ന് നോക്കിക്കൊണ്ട് നിക്കുവ
എന്താ സർപ്രൈസ് ആഹ് അങ്ങനെ ഞാച്ച് നല്ല
ഇല്ലില്ല നോക്കുന്നുണ്ട് എന്തുവ ഇതുവരെ അർ അറിഞ്ഞില്ലൊന്നും ഇന്നലെ എന്റെടുത്ത്ങ്ങനെ വിളിച്ച് ചോദിച്ച് വരട്ടെ ഇങ്ങനാ അപ്പൊ ഞാൻ പറഞ്ഞ് നിന്റെയു ടിക്കറ്റ് എടുക്കാനൊക്കെ കാശ് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനുവൊക്കെ കാശുണ്ടെങ്കി മായെന്ന്
വാ ആന്ന് ഇപ്പെത്ര നാളായൽ ദേ അവള് പോയ്ട്ട്
സ്റ്റാവുമ്പോ ഒരു വർഷം തെയിം
അപ്പൊ പിന്നെന്തായാലും അവക്ക് വന്നൂടെ
ആഹ് അത് പക്ഷ വന്നാലിപ്പ പതിനഞ്ചുസ
ഓഹ് ഇവളപ്പോ ഒരു മാസത്തേക്കങ്ങനെന്തേലും നോക്കി വന്നുടെ
എനക്കോന്നാ ഒരു വർഷം കഴിയണം ഇവള് ഇവടെ ഇവള് വട കേറിയിട്ട് കൊറച്ചിതേ ആയിട്ടുള്ളൂ അപ്പിപ്പൊ മറ്റേ മറ്റേ ആഹ് ആഹ് ക ബന്ധം ഒഴിയുന്നേന്റത് ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്കുന്ന്ണ്ടല്ലോ അപ്പ അവരിപ്പൊ പറഞ്ഞന്ന് ഇവള് വന്നൊപ്പിട്ടു കൊടുക്കണവെന്ന്
ഓഹ് ഓഹ്
അപ്പ ഞാൻ അവളോട് പറഞ്ഞ്. വീട്ടി പറയാതെ അവെള് വെരുന്നത്. അതി പിന്നെ അമ്മ എന്താ വിളിച്ചപ് ആഹ് കൂട്ടത്തിൽ പറഞ്ഞ്. അപ്പ ഞാൻ പ അതിന് മുമ്പേ അവളോട് പറഞ്ഞ് അങ്ങനാണെങ്കിൽ വരുന്ന സമയത്ത് ആമനെ അവെരെ വിളിക്കേയും പറയെക്കെ ചെയുന്നേ. ഞാപര മാമനോട് ഒന്ന് വിളിച്ച് പറ അവരോട് ഇതാ ഇപ്പ പ്പയാ ഇതിനൊള്ളതെല്ലാം ചെയ്യാനൊന്നൊള്ള രീതി പറ മാമാ. ഞാാനിങ്ങനെ വരും. പക്ഷെ ആരോടും പറഞ്ഞില്ല. അപ്പ അവരോടും അവൻ അല്ലാതെ പറഞ്ഞ ഞക്ക് ഒടെനെ വേണോന്നൊള്ള രീതിയി ക്കെ ഇതാക്കെന്നൊള്ള രീതിലെക്കെ പറഞ്ഞു. പറയാനവളോട് പറഞ്ഞാരുന്നു. ഇപ്പഴയിങ്ങെനെ കേക്കുന്നേ. ചെലപ്പോ വരുവായിരിക്കും. അവൾ ഈ ഒരു കാര്യമൊക്കെയാന്ന് അവടെ പറഞ്ഞത്.
കൊള്ളാം അതു പിന്നെവെക്ക് വരാൻ ചാൻസ് ഒണ്ടല്ലോ?
ആഹ് അതാ. അപ്പൊ ചേ ആ ചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു എന്നാ പോയിട്ട് വായെന്ന്.
ഉം ഉം പിന്നെ ഒന്ന് വന്നിട്ട് പോട്ടേവള് എന്തായാലും ഇത്ര നാളായില്ലേ.
ന്നത് കേ ഒന്നിച്ച് വരാവുന്നൊള്ള രീതിക്കായിരുന്നടി നിന്നത് ഇനി.
ഉം ഉം
എട്ടനുവായിട്ട് തന്നെ ഇങ്ങോട്ട് വരാം. അപ്പം എവിടേലും പോന്നതെങ്കിലും ഒന്നിച്ചൊക്കെ പോകാന്നൊള്ള രീതിക്കേ.
ഉം ഉം
ഇയിനിപ്പയി പ്പം വന്നിട്ട് പോയിക്കഴിഞ്ഞാ എനിക്ക് തോന്ന്ന്ന് ഇനിയിപ്പ രണ്ടുപേരും കൂടെയടുത്തവരവ് ഇനി എന്തുവാന്ന് അറിയത്തില്ല.
ആഹ് നിങ്ങെള് അന്ന് പോയത് വാഗമണ്ണ് അല്ലെടി?
ആഹ് ഞാൻ കഴിഞ്ഞവസം പറഞ്ഞു കേട്ടാ. ലക്ഷദ്വീപി പോണോന്ന്. ഞാൻ പറഞ്ഞ് നമ്മുക്ക് ഞങ്ങള് പൈസ ഇട്ട് കൂട്ടാൻ പോവാ. ക്ക് ലക്ഷദ്വീപ് ഇനി എത്തായിതൊക്കെ പറയണേ. വാഗമണ്ണ് പോയി അടി ഇടിയിട്ടത് പോരെ ഇനി ലക്ഷദ്വീപിൽ പോയി വഴക്കിടണോന്ന്. അപ്പം ഞാൻ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു. ഞാൻ അവനെ വിളിക്കട്ടെ അവനോടും കൂടെ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞില്ലേ പോകാൻ നിന്നതാരുന്നില്ലേ. ലക്ഷദ്വീപായിരുന്നു ഞങ്ങള് പോവാ നിന്ന. അപ്പ ദിൻഷേട്ടന് ഇത്രയും ദിവസത്തെ ലീവല്ലേയൊള്ളു. അപ്പൊ ദിൻഷേട്ടന് മടി. ഇത്രേം ദിവസം പോത്തില്ലേ അങ്ങന. അ പ്പൊ അവൻ പറഞ്ഞപ്പ അങ്ങനെ പറഞ്ഞ് മടിച്ച് പോന്നില്ലെന്നും പറഞ്ഞ് നിന്നിട്ടാണിങ്ങ് മരു പോന്നില്ലല്ലോ എന്നെല്ലാക്കെ പറഞ്ഞു ഇവ ഇവനീ പറഞ്ഞതല്ലേന്നും പറഞ്ഞാണീ മാമോ മലയ്ക്ക് പോകുന്ന കൂട്ടത്തിൽ ഈ കറക്കം കറങ്ങീത്.
ആഹ് ആഹ്
അപ്പം ഇപ്പം ഞാൻ അവനെ വിളിച്ചപ്പ പറഞ്ഞു. ടാ നമുക്ക് പോകാം. പൈസ ഇട്ട് കൂട്ടി, അടുത്ത വരവിന്, അപ്പോ പറഞ്ഞ് ആഹ് നമുക്ക് പോവാടി ശരിയെന്നു പറഞ്ഞു. അപ്പ ഞാൻ പറഞ്ഞു, എടി എന്റെടുത്ത് എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞവൻ നിങ്ങടെ ചേ എന്തന്നപ്പ പറയാനെ സത്യവല്ലേ നീ രണ്ടുവായിട്ടൊരു സ്വസ്ഥതയില്ലെന്ന്.
അവന് സ്വസ്ഥത കേടായോ?
അതെയില്ലെന്ന് ഞാപറഞ്ഞു എണ്ണി ഞങ്ങടെ അടി. അവ നമ്മള് അവര് ചെയ്യുന്നതിനെല്ലാം നമ്മള് താങ്ങി താങ്ങിയാ നടന്നത്. എന്നിട്ട് പറയന്നു സ്വസ്ഥതയില്ലെന്ന്. ഞങ്ങള് ഞാൻ പറഞ്ഞ് സ്വസ്ഥത തരാം. ഇനി നീയൊക്കെ വാ ഞങ്ങളൂടെ, സ്വസ്ഥത തരാന്ന് പറഞ്ഞ്.
എവിടേലും പോണവഴി വരുമ്പം.
അതാ ഇനിപ്പ ഈ പ്രാവശ്യം അടുത്ത വരവിന് അങ്ങോട്ട് അങ്ങനെങ്ങാണം പോണോന്ന് ദൂരോട്ട്. എങ്ങനേലും പോണോന്നാണ് ആഗ്രഹം. എന്നാറിയത്തില്ല.
ഞങ്ങളും അടുത്ത വർഷം ഉണ്ട് ട്രിപ്പ്
ഉം
മിക്കവാറും താജ്മഹാളായിരിക്കും
ആഹ്
എന്തായാലും ഹൈദരാബാദ് ട്രിപ്പ് അടിപൊളിയായിരുന്നടി
ആഹ് അപ്പൊ ഇവിടെ കാവം മൂൻ പറയുന്നു അച്ഛനോട് നമുക്ക് ഹൈദരാബാദ് പോവാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നിക്ക് ബാംഗ്ലൂർ ഒന്ന് പോയാ മതിയന്ന് അപ്പൊ ചോയ്ചെ നിനക്ക് ബാംഗ്ലൂര് എന്താ ഞാൻ പറഞ്ഞ് അവിടെ ഡ്രസ്സൊക്കെ വിലക്കുറവല്ലേ എനിക്ക് അവിടെ പോയാ മതി
ഇവിടെ എന്താ പറയുന്ന കേട്ട് താജ്മഹള് അവിടെൊക്കെ
മ്
ഡ്രസ്സിന് വിലക്കുറവുണ്ടെന്ന ആര് പറഞ്ഞട്ടണ്ട്ടുത്ത്?
ഉം
എ നിങ്ങ പോയിട്ടും അവിടെ ഇല്ലായിരുന്നൊ ഡ്രസ്സൊക്കെ വിലക്കുറവ്?
ആ ഉണ്ടായിുന്നടി പക്ഷെ നമുക്ക് വാങ്ങാൻ ടൈം ഇില്ലായിരുന്നു.
ഉം ടൈം കൊറവായിട്ട ഈ പിള്ളാരുമായിട്ട് ഭയങ്കര പാടല്ലേ
മ്
മ് വാവേ മറഞ്ഞു വീഴും ഓടുന്നടി ഇവിടെ കിടന് ഇ പിള്ളേര് നാലര അഞ്ച മണിയവും ആവലേടി
നാല് ഇരുപതൊക്കെ ആവും
താക്ക് വേണ്ടിയമ്മ ചോറമ്മ നാല് ഇവിടെ അവിടെ ഇപ്പ ബ്ലോക്കും എല്ലായിടും അട കേക്കെ ചെയ്തൊണ്ടേ വണ്ടി വരാൻ താമസിക്കും
പാടുണ്ട്
ഉം കുഞ്ഞുങ്ങള് ബുദ്ധിമുട്ടുന്നു.